ആര
മനസ്സിലായില്ല ശബ്ദം കേട്ടട്ട് മനസിലായില്ലേ
ആഹ അപ്പൊ മനസ്സിലായി എന്തൊക്കെ
എന്താ നല്ലത് അവിടെ എന്തൊക്ക വർത്താനം
ഇവിടന്ത ഇവിടങ്ങനെ ചിലപ്പോ യുദ്ധം നടക്കും ചിലപ്പോ സമാധാനം അങ്ങനെ കുറച്ചുസം അങ്ങനെ പോന്നണ്ട്
ആ ഇപ്പ എങ്ങനെ
ഏ
ഒഴിവ് സമയാണ ഇപ്പോ
ഒഴിവ് സമയാ ജോലി ആ ജോലി യൊക്കെ കഴിഞ്ഞിക്കണ് സമയം കഴിഞ്ഞ ക്കണ്
ആഹ അല്ല ഇനിയിപ്പോ ഇനി ഇണ്ടോ? രാത്രി വേറുണ്ടോ അല്ല ഇപ്പോ ഇതിനായിട്ട്.
ഇല്ലല്ല ഇല്ല രാത്രി വേറെ ആള്
ആഹ എന്റെ ഭക്ഷണം കഴിച്ചോ?
ഇല്ല റെഡി എന്താ ഭക്ഷണം ഉണ്ടാക്ക്ണോള്ളു. വന്നിട്ട് അ ഇപ്പന്ന് കേയറിയിട്ടോുള്ളൂ.
ഞാനിപ്പ വിളിച്ച ആ ഇവിടെ എന്താ. പ്രത്യേകിച്ച് പരിപാടിന്നും ഇല്ല ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കൊയോണ്ടേ? അവിടുത്തെ സ്ഥിതി എന്താന്ന് അന്വേഷാൻ വേണ്ടി വിളിച്ചതാ. നമ്മള് ഇങ്ങനെ വാർത്തയിലൊക്കെ കാണ്ണ്ട് യുദ്ധവും കാര്യങ്ങളൊക്കെ ആണ്. പ്രവാസികൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞപ്പ നിങ്ങളെ ഓർമ്മ ണ്ടായത അവിടെ നിങ്ങ ഉണ്ടല്ലോ നിങ്ങളിപ്പോ പോയിട്ട് നിങ്ങളിപ്പോ പോയിട്ട് ഇപ്പോ എത്രായി?
ഞ അപ്പൊ ഇങ്ങട്ട് വന്നിട്ട് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞ്.
ഉം നാട്ടുക് വരാൻ നോക്കുണ്ടോ നീ.
പേ നാട്ടിക്ക് വരണം മകന്റെ കല്ല്യാണക്കെ ആയിന്നേ?
ആഹ് വരുന്നുണ്ടോ പൊ ഈ അടുത്ത് ഈ ഈ അടുത്ത് വരോ?
ആഹ് അടുത്ത മാസം വരാ നിക്ക്ണ്ട്.
ഇവിടെ ശബ്ദം എന്താ വച്ചാ ഇവിടെ കുട്ടികള് കളിക്കുന്നുണ്ട് അടുത്ത്.
ആഹ് എന്തൊരു കരകര ശബ്ദം. ഉണ്ടോ അവിടെ.
ആഹ് കര കര എന്താ എന്തേലുംണ്ടാവും. ഇവരയ് കല്ല്ക്കെ എടുത്ത് കളിക്കുന്നുണ്ട അതുകൊണ്ട
ആഹ് പിന്നെ അടപങ്ങനെ എന്താ വോട്ടെ പ്പൊക്കെ കഴിഞ്ഞിട്ട്പ്പന്താ അവസ്ഥ സർക്കാരൊക്കെ ഉഷാറാ
സർക്കാര് പന്താ ഇത് വരെ കൊഴപ്പൊന്നുല്ല ന്നാലും ചെലോ വാഗ് ദാനം ങ്ങളൊക്കെയ്. ഇപ്പോ സ്ത്രീകൾക്ക് സൗജന്യയാത്ര എന്നൊക്കെ പർഞ്ഞ്ങ്ങാണ്ട്ള്ളത് തൊട്ങ്ങീന്നല്ലോ?
ആഹ് അത്‌ ഞാനും കണ്ടു ഇപ്പൊ എന്താ അവസ്ഥ കൊറെേ വർത്തകള്ക്കെണ്ട്.
അതെന്തേയ്ച്ചാല് ഇപ്പൊ മറ്റു. സ്വകാര്യ ബസ്സ് ആൾക്കാർക്ക് എന്താ ആൾക്കാര് വര്ന്നില്ല. ശാരി ഇപ്പൊ സ്ത്രീകളൊക്കെ ഏകദേശം ഇതിലാണല്ലോ? ന്താ മറ്റേ ആ സർക്കാർ ബസിലാണ്. അപ്പൊ ഇതില ആൾ കി ഓല് കൊറേ സംമരം കാര്യങ്ങളൊക്കെ ചെയ്തീന്നു ന്നിട്ടെന്താപ്പൊകാര്യം. അപ്പൊ നമ്മ ഇബര് വാഗ്ദാനം കൊടുക്കും ചെയ്തു പിന്നെ അത് നിറവേറ്റിട്ടില്ലെങ്കി ആകെ പ്രശ്നം ആവുമല്ലോ?
അതെ അതെ അതെ അല്ലെങ്കിൽ ആൾക്കാര് എന്തേലും ഒച്ചപ്പാട് ഉണ്ടാക്കും.
ഓച്ചപ്പാടുണ്ടാക്കും ഇതിപ്പ ചെയ്താലും കുടുങ്ങി ചെയ്തിടല്ലെങ്കലും കുടുങ്ങി ആ ഒര അവസ്ഥയിലാണ് ഇപ്പോ നൊലവില്.
ആഹ് അതെ.
അല്ലേ പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഈ ഒര് വനിതകൾക്കും അതേമാതിരി വികലാംഗര്, വൃദ്ധര്, ഈ വയസ്സിന് മൂത്തോരൊക്കെണ്ടാവല്ലോ ഒല്ക് ഫ്രീ ആയി കൊടുക്കണ്ടീന്നു എന്നാ പിന്നെ വല്ലൃ കൊഴ്പ്പല്ല. എ
ശരിക്ക് അയിന്
ആ അവരാണ് അവകാശള്ളത്. ഇതിവര്ക്ക് കൊടുത്താല് പിന്നെ ഈ ആണുങ്ങൾ എന്താ വെറ്തെ നിക്കന്നേ
ആഹ്
രണ്ടിലും ഒരു സമത്വം പാലിക്കണ്ടേ? പർഞ്ഞിട്ട് കാര്യല്ല ഇര് വാക്ക് കൊടുത്തു പോയി. പിന്നെ ചെയ്തിട്ട് ല്ലെങ്കി അധികാരത്തില് വരും ചെയ്തില്ലേ?
അതെ
ഉം
പിന്നെയ് എന്താ എന്താപ്പോങ്ങനെ പോണ് ഞങ്ങള് പിന്നെ എന്തായാല അടുത്ത മാസം ഞ നാട്ക്ക് അപ്പൊ അല്ല അവിടെ ചക്കൊക്കെല്ലെ കൊറേ പ്ലാവൊക്കെല്ലെല്ലേ ഇപ്പൊ രണ്ട് മൂന്ന് ചക്കട്ത്തെക്കോണ്ടി
ഏഹ് അടുത്ത മാസം വരുവോ
ആഹ് അട്ത്ത മാസം വരും
ആഹ് ബടെ ചക്കൊക്കെ ഇപ്പോ ഏകദേശം ഭാഗതോര് പൗപ്പായി നിക്ക്ണ്ട്
ആഹ് രണ്ടുമൂന്നാല്ണ്ണ എടുത്തക്കോണ്ടി
ആഹ് ങ്ങളെന്തായാലും വിളിച്ചു പറഞ്ഞത് നന്നായി ഇവര് ഇപ്പോ ന്ന് രാവിലെ ഇപ്പോ ഒരു കൂട്ടർ വന്ന് ചോദിച്ചിന്നു അപ്പൊ ആയിട്ടില്ലാർഞ്ഞ്ക്കാണ്ടങ്ങനെ മാറ്റി വെച്ച്ക്കേയ്ന്ന് ആഹ് ആഹ് ആഹ് ഒര് രണ്ട് മൂന്നണാെക്കെ എന്തായാലും മാറ്റി വെക്കാണ്ട് അത്യാവശ്യം ഇണ്ട് ഇത് മ്മേ ഇപടെ എന്താച്ചാല് ഇവിട്ത്തെ മരം കണ്ട്ട്ടില്ലേ ഇങ്ങള് അത്യാവശ്യം നല്ല ഹൈറ്റിലാ അപ്പൊ നമ്മളെ തോട്ടി വെച്ങ്ങാണ്ട് അറക്കല് ഒന്നും നടക്കൂല മരത്തില് കേറിങ്ങാണ്ടെന്നെ അറ അറക്കെണ്ടി വെരും
ആഹ്
ഇന്ന്ട്ട് എങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ റെഡിയായോ
ഇല്ലേയ് ഞമ്മളെ എന്താ തോന്നിയോന്റെ ആൾക്കാരൊക്കെ സമ്മദം തന്നാലെപ്പോ പോരാൻ പറ്റാ ഞാൻ കെര്ഞ്ഞ് വെച്ചത് തേ അവ്ട് ത്തമാസം പോര്ണം കാരണം മകന് കല്യാണം കാര്യങ്ങളൊക്കെ നോക്കാണ്ളോ അപ്പൊ അയ്ന് നാട്ട്ക്ക് വന്നാലൊള്ളൂ കാര്യങ്ങളൊക്കെ നടക്കാ
പ്പോ യുദ്ധംതൊക്കെആയോണ്ട് ടിക്കറ്റിനൊക്കെ റേറ്റും കാര്യങ്ങളുംല്ലേ വിമാനൊക്കെണ്ടപ്പയ്ന് ഓടലും കൊറവാണ്ളോ വാർത്തേല് ഇങ്ങനെ കേക്കാ ആഹ് ഇങ്ങളെ ഇത്തക്ക് കൊഴപ്പണ്ടാവൂലലേ
വെല്ലിമ്മടെഒക്കെ നമ്മുടെ സർക്കാരൊക്കെ ഉഷാറാണ് നമ്മുടെ പ്രവാസിളാണെങ്കിൽ നാട്ടിൽ എത്ര ആൾക്കാരാണെങ്കിലും ഓൽകൊക്കെ വേണ്ട സുരക്ഷ കാര്യങ്ങളൊക്കെ ഓല് ഹര്ത്ണ്ട്
ആഹ് ഇപടെ വാർത്താെക്കെ കണ്ട്ങ്ങാണ്ടൈ കുട്ടിയോളൊക്കെ ആകെ പേടിച്ച്ക്കാണ് നമ്മളെ എന്താ വ വൈഫിന്റെ എന്താ വീട്ടുകാര് കൊറച്ച ആൾക്കാര്ണ്ടേ ആഹ് ആഹ് മ്മളെ ഭാര്യന്റെ ആഹ് അപ്പോ അവടെ വീട്ട്കുടുംബക്കാര് ഇണ്ടായോണ്ട് അവരെ ഭാഗത്ത്ക്ക് നല്ല പ്രശ്നം ഇണ്ട് ചാല് എടക്ക് ബോംബും തൊക്കെ വന്ന് വീയലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെണ്ട്
അത് വാപ്പനെ ശെ ഇക്ക അങ്ങനെ പച്ചക്ക് വിശ്വസിച്ചാൻ പറ്റൂലൈകാരണം എന്തെച്ചാല് അവർക്ക്പ്പോ വാർത്തണ്ടാക്കണല്ലോ അപ്പൊ അങ്ങനെ കൊറേ പറയും ജീതു കൊറെ ഓൻഎന്താണ് കൂട്തലാക്കി പ
ഞാന് ഉം അവര് ഈ വാക്കി കിള്ള പെണ്ണ്ങ്ങളൊക്കെ പേടിപ്പിച്ങ്ങാണ്ടൈ
തിന്ന്അല്ലേ
ഏഹ് അവർക്ക് വേജാറ് കൂട്ടാനെല്ലാതെ
ഇവടെ വേണം നീ പറഞ്ഞ്ക്ക്ണോ പിന്നല്ല ഏഹ് അന്റെ പഠനം കയിഞ്ഞ്ക്ക്ണോ
ഏഹ് ആഹ് എന്റെ പഠനം കെയ്ഞ്ഞ് അപ്പൊ പി ജി ക്ക് അപ്ലൈത്ക്ക്ണ് കിട്ടാണെങ്കി നോക്കാ
ആഹ്
അപ്പൊ അതൊക്കെ ഔവിനൻസരിച്ച്ങ്ങാണ്ടേ എന്താ ഈ സമയത്ത് ചെയ്യാ കെര്തിങ്ങാണ്ടാ
ആഹ്
ക്ക് യൂജിം പിജിയൊക്കെ പിന്നെപ്പാെ വേണങ്കിലും ഇട്ക്കാലോ ഇങ്ങനെ പ്രായത്തിന്റെ പരിധിയൊന്നും ഇല്ലെല്ലേ
അല്ലാ പിന്നെ എന്താ അന്റെ ഇപ് ഇപ്പ ഇന്നാൾ ഒരീസം വിളിച്ചീനു കാെറച്ച് മുമ്പ് എന്താ അനക്ക് നല്ലേ നല്ല ജോലിം ഇതൊക്കെ ചെയ്യാണ്ട് ഞാന്ങ്ങനെ പറഞ്ഞ യക്കണോന്നൊക്കെ പർണ് ട്ട് എന്താണ് പരിവാടി എന്താ ഇന്ന്ട്ട് പോര്ന്ണ്ടോ ഒരണ്ട് ആഹ് രണ്ട്മൂന്ന് മാസായി ഞാന്പ്പോ അട്ത്തെ ഇപ്പ കൂട്ട്കാരനെ വിൾച്ചപ്പോ അപ്പാെ അങ്ങനെ പരിചയപ്പെട്ടതാണ് അന്റെ ഇപ്പാനോട് പിന്നെ ഇന്നോട് നല്ല ജോലി ഇണ്ടെങ്കിൽ പറയാേണ്ടി അതന്നെ അന്റെ ഇപ്പാ പട്ത്തം കൈഞിട്ട് ഒന്ന് ഇങ്ങട്ട് പർണയക്കണംന്നൊക്കെ പറയ്ണ്ട്
ആഹ് അമ്മളിപ്പോൾ പ്രശ്നങ്ങളൊക്കെ അവിട്ത്തെ പ്രശ്നങ്ങളൊക്കെ കേട്ടപ്പാെ പിന്നെ വരാന്ള്ള മൂടങ്ങ്പോയി വെരണംന്ന് ഒക്കെ കെര്തീന് പിന്നെ അവിടെ ഏത് സമയം യുദ്ധംകാര്യങ്ങളും അല്ലേ
ആഹ്
നോക്കി നോക്കട്ടെ അതൊക്കെ ഒന്ന് ഒതുങ്ങാൻ ണ്ടെങ്കിൽ വരാന്നൊക്കെ പക്ഷെ ടിക്കറ്റ് ഒന്നും പ്പോ ഒന്നും നോക്കീട്ടും കിട്ടാല്ല ആദ്യം അതിനൊക്കെ ആദ്യം അതൊക്കെ റെഡി ആവണം. പിന്നെ ഇങ്ങ ഇങ്ങളെ അവിടെണ്ടോ നിങ്ങളെ കീഴിൽ ഉണ്ടോ?
അബടെ സെരിക്ക് നല്ല ജോലി സ് സാധ്യത കൾ ഉണ്ട് കാരണം കുറേ ഒരുപാട് ജോലി ഒഴിവുകൾ ഉണ്ട് പോരാത്തതിന് നല്ല ശ മ്പളം ഉണ്ട് അപ്പൊ നമ്മ നാട്ടത്തൊക്കെ ഓരോ ആൾക്കാര് ഇങ്ങോട്ട് പറയാണെങ്കിൽ പറഞ്ഞേക്കാണെങ്കിൽ നല്ലതായി കാരം നമ്മളിവിടെ ഇവിടെ വരണേ ഒക്കെ വിദേശം വേറെ രാജ്യത്തെ ആൾ ക്കാര അപ്പൊ ഓരോട് സംസാരിക്കാനും ഓരോട് നമ്മളെ അഭിസംബോധന ചെയ്യാനൊക്കെ കൊറെേ ബുദ്ധിമുട്ടുണ്ട്. ഓ ആ ഇഷ്ടത്തോടെ വരികയാണെങ്കിൽ നമ്മുക്ക അറിയാം നമ്മ ഓലോ വർത്തതാനം പറഞ്ഞു കു ത്തിയിരിക്കാൻ ഒക്കെ കുറച്ച് ആൾക്കാരെങ്കലും ണ്ടാവും.
അതന്നെ അന്യ നാട്ടിൽ നിന്ന് ആൾക്കാര് വരുമ്പോ നമുക്ക് അവരോട് സംസാരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടേക്കാരം ലെ. അടെണ്ടോ നിങ്ങളെ നിങ്ങള എങ്ങനെ ഓരോ റൂം എടുത് കണ്ടല്ലേ താമസിക്കുന്നത്
ആഹ് ബടെ ഇപ്പ ഞാൻ തന്നെ സത്യ പറഞ്ഞാൽ മലയാളി നമ്മളെ നാട്ടില് മലയാള തായിട്ട് ബാക്കി ഉള്ളോർ ഒക്കെ വിദേശത്തവരാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ വർത്താനം പറയ്പോ കുറച്ച് പ്രയാസമാണ്.
ആഹ് ഉം അത്‌ പ്രശ്ന പക്ഷേ നാട്ടില എന്തായ്ച്ച ച്ചാൽ ഇവിടെ ഉപ്പാക്ക് വയസായല്ലോ. അപ്പൊ ഇപ്പാനെ ഒറ്റക്ക് ആക്കി പോരാനും ഒരു ഇതില്ല. പിന്നെ എന്തേലും ആവശ്യത്തിന് വേറെ ആരുല്ലല്ലോ വിടെ ബാക്കിയൊക്കെ പെണ്ണുങ്ങളല്ലേ ഉം നോക്കിയോക്കട്ടെ.
ആഹ്
ഉം
ഏതായാലും നല്ലോ പഠിച്ച് നല്ല പണിയൊക്കെ എടുക്ക് കാരണം പ്പാക്ക് അന്നെ നല്ലോണം വിശ്വാസം ഉണ്ട്. പഠനമൊക്കെ പൂർത്തിയാക്കിട്ട് നല്ലൊരു ജോലിക്കൊക്കെ കേറാൻ നോക്ക്.
ആഹ് ആഹ് അവിടെ എങ്ങനെ മയ കാര്യങ്ങളും ഉണ്ടോ മഴൊക്കെ ഉണ്ടോ?
ആഹ് ഇബടെ എടേക്കൊക്കൊന്ന് പെയ്യും പെയ്യാണെങ്കിൽ നല്ലോണം പെയ്യും ചെയ്യും. അപ്പൊ കുറച്ച് വെള്ളമൊക്കെ ഇടക്ക് ചെലെ സ്ഥലത് കേറുകയും ചെയ്യും നാട്ടിത്തെ മാതിരി ഒരു അതെന്നെ അത് പ്രശ്നം ആണ്. കുഴപ്പമില്ല ചൂട് ആണെങ്കിലും വ്ടെ നല്ല തണുപ്പുള്ള റൂമ് ഒക്കെല്ലേ
ആഹ് ആടെ എങ്ങനെ എസി കാര്യങ്ങളൊക്കെ ഉണ്ടോ?
ആ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പണി എടുക്കനോട്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്.
ആഹ് ഇവിടെ അതേപോലെ തന്നെ ഇവിടെപ്പ ഒന്ന് മഴ പെയ്തികാണ്ട് നിന്നിട്ടുള്ളു. രാവിലെ തുടങ്ങിയയായിരുന്നു. പ്പോ ഒരു ചെറുതായങ്ങാണ്ട് ചാറുന്നെ ഉള്ളു ഇത് വരീം നല്ല മയെയ്തീന്നു.
അല്ലാ ന്തായാലും ഈ മയക്കാലത്താരേലൊന്ന് സ്രെമിച്ച എല്ലാ സ്ഥലത്തും ഉരുൾപൊട്ടലെന്തേലുംഇണ്ടായ്ക്ക്ണോ?
ഇവടെ നമ്മളെഡ്ത്തൊന്നും ഇണ്ടായിട്ട്ല്ല. പിന്നെ അങ്ങട്ട് കൊറച്ച് ദൂരത്ത്ക്ക്ണ്ടായ്ക്ക്ണ്. ആഹ് സാധാരണ അവടെപിന്നെ ജനവാസമേഖലല്ലാത്ത സ്ഥലണ്ടല്ലോ. അവടെവെറും വനംപ്രെദേശാണ്, അവടെ പൊട്ടീക്ക്ണ്. ഞാ നമ്മളവടക്കൊന്നും അത് വല്ലാതെ ബാധിക്കൂല. അവടാൾത്താമസൊന്നും ഇല്ലാത്തോണ്ട്
അതെ. ആഹ് വല്ല പ്രേശ്നൊന്നുണ്ടായിട്ട്ണ്ടാവൂലലേ?
ഏയെ അഹ് ഇതിന്റെ മുന്നത്തെയ് കഴിഞ്ഞ വർഷം തന്നെ ഒര് വട്ടം പൊട്ട്യേപ്പൊ അവടാകെ രണ്ട്മൂന്ന് വീടാണ് ഇണ്ടെയ്നെഹ്. അവരെ മാ- പി പിന്നെ അവര് അവടന്ന് വീട്മാറീങ്ങാണ്ട് ഇവടെവന്ന് താമസിക്കും. ഇപ്പൊ പിന്നെ ആഹ്
ആഹ് നമസ്കാരത്തിന്ല്ലെ സമയയ്ക്ക്ണ് ഇപ്പൊ ഞമ്മളെറങ്ങീട്ട്ല്ലെങ്കില് പിന്നെ പ്രെസ്നാവും. അതോണ്ട് കൊറച്ചെയ്ഞ്ഞ്ട്ട് വ്ൾചെ
ആഹ് അയ്ക്കോട്ടെന്നാ. ഇന്നങ്ങള് എന്തായാലും അട്ത്ത മാസം കയ്ഞ്ഞ്ട്ട് വെരുംന്നല്ലെ പറഞ്ഞത്?
ആഹ്
ആഹ് വെര്ണീന്റെമുന്നെന്തായാലും വ്ള്ക്കീം. അമ്മള് ഇങ്ങക്ക് വാണ്ടെ ചക്കേംകാര്യങ്ങളൊക്കെ റെഡ്യാക്കി വെക്ക. ആ ഇന്ന ശെരിന്ന.